ഹലോ
ആ കേൾക്ക്ണില്ലേ
ആ കേൾക്കുന്നുണ്ട്
ആ എന്താ വിശേഷങ്ങളൊക്കെ സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല
എന്താണ്
അവിടെ സുഖായിട്ട് പോണില്ലേ
ആ പോന്നു പോന്നു
അല്ല പ്പ എല്ലാ ബാത്ത്ക്കൂടിം പനിം കാര്യങ്ങളൊ
ആ ആ അയോ ഇപ്പ ഇപ്പ മഴായി കഴിഞ്ഞാ പിന്നെ പകർച്ചപ്പനിയാ ഹോസ്പിറ്റലിലോട്ടൊന്നും ചെല്ലാൻ വെയ്യ ഹെൽത്ത് സെന്റർല് പ്രൈമറി ഹെൽത് ത്ത് സെൻ്ററൊക്കെ അല്ലേ അവിടെയൊക്കെ ചെന്നാ
ഹലോ അത എല്ലാ ഭാഗത്തും അങ്ങൻത്തെന്നെ ഹെൽത്ത്ന്ന് പ്പ ആൾക്കാര് വീട്ട് കൂടിയൊക്കെ വന്ന്
ആഹ് നമ്മുടെ ആ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് വെള്ളം കെട്ടിക്കിടക്കുന്നോ പിന്നെ അങ്ങൻത്തുള്ള പ്രശ്നം ല്ല നമ്മള് മഴ വരുന്നേന് മുമ്പേ പരിസരൊക്കെ വൃത്തിയാക്കും വല്ല ചിരട്ടയോ ടയറോ ഒക്കെ കെടക്കുന്ന എല്ലാം നോക്കി
ആ ഇബടിം കൊതുക്ണ്ട് ഇവിടൊന്നും അത്ര തന്നെ കൊ കൊതുകില്ല കൊതുക് കൊറവാണ്
ഓ നമുക്കൊക്കെ കൊതു അത് നമ്മക്ക് റബ്ബർ തോട്ടം ണ്ട് അടു
ആ അങ്ങനെണ്ടെങ്കി പിന്നെ കൊതുകിൻ്റെ ശല്ല്യം നല്ലോണം ണ്ടാവും ഇവിടെപ്പോ നമ്മുടെ വീടിന്റെ തൊട്ട് രണ്ട് വീടപ്രം ഒരു വീട്ടില് ഡെങ്കിപ്പനിയാണ്
ആണോ അയ്യോ ഡെങ്കിപ്പനി ഭയങ്കര ഡെയ്ഞ്ചറാ സൂക്ഷിച്ചില്ലെങ്കിലേ
അതെ ഉം എല്ലാ
ആണല്ലേ. ഓഹ് കൗണ്ടക്കെ കൊറയും. ഡങ്കിപ്പനി വന്നാലേ. കൗണ്ട് കൊറഞ്ഞങ്ങ് ക്ഷീണവും കഴിഞ്ഞ വർഷം എൻ്റെ ചേച്ചിക്ക് വന്ന്. ഓഹ് നല്ല പന്യാ അപ്പം പറയുന്നു പനിന്ന് പർഞ്ഞാ ച്ച് പറയുന്നെ നമ്മളിങ്ങനെ ഡെങ്കിപ്പിനിന്നൊക്കെ അനുഫവങ്ങള് അറിഞ്ഞിട്ടില്ല ഡെങ്കിപ്പനിയാന്ന് കേട്ട് ചേച്ചി പറയും ശരീര് ഇ ഓരോ ഭാഗവും അങ്ങ് വേദനയാണ് അത്ര അങ്ങനെ ചേച്ചിക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞി ഉള്ളായിരുന്നു കഴിഞ്ഞട്ട് ആറ് മാസ ആതേ ഉള്ളായിരുന്നു ഓവ എല്ലാം ഉപ്പമ്മ വ ൂടെ അതിന്റെ വേദന ഒന്നും അല്ല
ന സൗണ്ട് കൂടി പിന്ന എല്ലാനും ക്ലിയർ ആ അ സൗ കൂടണെങ്ക
ആഹ അതന്ന പിന്നെ തുൊടക്ക ലെ അങ്ങ് അറിഞ്ഞു ഇതാണെന്ന് അറിഞ്ഞൊണ്ട് പനിയായപ്പോഴേ ചെയ്ത് അപ്പ അറിഞ്ഞു ഡങ്കിയാന്നു പിന്നെ പിന്നെ അതേ കണക്കങ്ങ് നോക്കി ചെയ്തോ ഫ്രൂട്സ്‌ക്കെ അത് പോലെ കളിിച്ചു ട്രിപ്പ്‌ ഒക്കെ ഇട്ട് രണ്ടു ദിവസം ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആാക്കി
അങ്ങനെയ കൊഴപ്പല്ല ഇത് ഈ ചേച്ചി കൊറച്ചൊക്കെ ഇങ്ങനെ പനിച്ചിട്ട് ഇവിടെത്തു ഇപ്പൊക്കെ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ കാണിച്ചുക്കുണു ചെയ്ത് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ കുറച്ച് ശിവഴക ടെസ്റ്റ് ചെയ്തപ്പോഴാാണ് ഇങ്ങനെ ഡെങ്കി ആാണ് എന്നുള്ളത് അറിഞ്ഞഞ്
അതല്ലെ ചിലവര് ഡെങ്കി ഇച്ചിരിയൊക്കെ കൂടിയാ കൈച്ചീരൊക്കെ അഡ്മിറ്റാക്കോ കൗണ്ട് കൊറ അനുസരിച്ച് അ പറയുംയും മാതള നര ഇങ്ങ ഉണ്ടല്ലേ അറിയമ്മോ മാദള നരങ്ങ ആഹ അത് ഏറ്റവും നല്ലതന്ന് പറയാ
ഗിവി പപ്പായ ഗിവി പയം ഹല്ലോ അനൊക്കെ നല്ല റൈറ്റാണ് ഗീവിപ്പഴം ഗീവി
കിവി കി വി ആ ക കി വി കി വി
അതൊക്കെ നല്ലതാണ്
ഉ ശരി നമ്മള് കിവി മേടിച്ചോണ്ട് വന്നാല് അത് മൂന്നെണ്ണായിരിക്ക ഇ ഒരു ബോട്ടിലിരിക്കുന്ന അത് രണ്ടെണ്ണം നല്ലായിരിക്കും ഒരെണ്ണം എപ്പോഴു കേടായിരിക്കും കേട് ആകും കടേലി ഇതുണ്ടല്ലോ ഫ്രഷ ആയിട്ട് പോകുന്നു അങ് വേറൊരു രാജ്യത്തന്നൊക്കെ വരുന്ന
ആട്ടെ അതൊക്ക സൗണ്ട് കൂടാനൊക്കെ നല്ല
അതാണ് ആ കിവിയുടെ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു പപ്പായ പച്ച പച്ചയ്ക്കും ആൾക്കാർ വന്ന നമ്മുടെ വീട്ടിൽ പപ്പായംണ്ട് ആൾക്കാര് വന്ന് പിച്ചു കൊണ്ടോവായിരുന്നു തൊരം ആ പിന്നെ അന്നടക്ക് പറയോര്ന്ന് പപ്പായ ടെഇളെ ഇളം ഇ എല്ലാം അരച്ച് ജ്യൂസ് കുടിക്കന്നു പക്ഷെ അങ്ങനൊവുമ്പം ചെറിയ മക്ക പൊട്ടും അതിനൊരു ഒരു പപ്പായ ഭയങ്കര
ആഹ പിന്നെ അതിനു പാല് അത് പൊള്ളണ പൊള്ളും ന്നൊക്കെ പറണേക്ക അതന്നെ പനി സിഗല്ലി നിപ്പയും എല്ലാതുണ്ട്
ഇപ്പോ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അവർക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി പണിയുന്നതല്ലേ
ആഹ അതെ
ആ അപ്പോഴ പിന്നെ അതിനുള്ള ഗുളികെ എലിപ്പനി പ്രതിരോധിക്കാനുള്ള ഗുളികയൊക്കെ കൊടുത്താ അവരൊക്കെ പോന്നേന്ന് പറയും
ആ ഉ
എലിയ മഴയാകുമ്പോ എലിയെല്ലാം എലിയുടെ മാളത്തിലെല്ലാം വെള്ളം കേറിയിട്ട് വെള്ളത്തിലല്ലാം എലിയുടെ കാഷ് അം സ്പ്ര ഡ യിട്ട് പിന്നെ ഇഷ്ടം പോലെ കേക്കുന്ന പേര് പിന്നെയും കേക്ക്‌ന്ന്
അതന്നെ എല്ലാം പേടിയെന്നെ മഴക്കാലായാ പൊതുവേ അങ്ങനേണലൊ
ആഹ് മഴക്കാലം മഴക്കാലം പനിക്കാലആണ്. ഹോസ് റ്റ്ലൊക്കെ പോവാൻ പേടിയാ
ഉംഹ് എന്നെ പലേ രോഗം ഉംഹ് അവടെക്കെചെന്ന് കഴിഞ്ഞ. ഉംഹ് ഒരുപാട് സമയം നിക്കും ചെയ് യ്യും അങ്ങനെ നിന്ന് കഴിഞ്ഞാ പിറ്റന്നഹ് വെല്യകേടായിട്ട് മാറും. അയ്ശര്യയെന്നാണ്
നിങ്ങ്ക്ക് മഴ പെയ്താല് വെള്ളം കേറ് നേരി അങ്ങണാന്നോ
അല്ലല്ല വള്ളം കയറൊന്നുല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല
ആഹ് നമുക്കും അങ്ങനെ കൊഴപ്പൊന്നുല്ല നമ്മടെയൊക്കെ മലയും മലെന്നല്ല റബ്ബറൊക്കെ ഇടുന്നെയാ അങ്ങൻത്തുള്ള സ്ഥലാ നാലുവശവും റബ്ബറും റബ്ബറ്കൃഷിയാണ്
ആ ഞങ്ങള് റോഡാണ് റോഡിന്റെ - അടുത്തായിട്ടാണ് ചെറിയ കയറ്റാണ് ഞങ്ങക്ക്‌ പിന്നെ അങ്ങനെ എറ - ക്കാണ് താഴക്ക് ഇങ്ങനെ എറക്കം
ആ ഉം നമക്ക് അവര് പറയും ഹെൽത്തിന്നൊക്കെ വന്ന്- പറയറണം റബ്ബറിന്റെ ചെരട്ടയൊക്കെ നിവർത്തി വെക്കരുത് കമിഴ്- ത്തി തന്നെ വെക്കണോന്ന് പറയും വെള്ളം കെട്ടിനിക്കുവല്ലേ ഇപ്പ മഴയാമ്പോ- റബ്ബറ് വെട്ടത്തുയില്ല
ആഹ് ആഹ് അത് ശരിയാണ് അത് നല്ലൊരു പ്രശ്നാണല്ലേ ഈ ടബ്ബറിന്റെ-
റബ്ബർന് ചെരട്ട കമിഴ്ത്തി ആഹ് നിവർത്തി വെക്കത്തില്ല കമിഴ്ത്തി തന്നെ വെക്കുന്നത് അങ്ങനെ കമഴ്ത്തി വെക്കണോന്നാണ് പറയുന്നെ ചില ബൈചാൻസ് ഇങ്ങനെ ആ ഇത് വീടെ ഇങ്ങെടുത്ത്ടുത്ത്ടുത്ത് പോവെല്ലേ ചെലപ്പം തറേവീഴും അങ്ങനെയൊക്കെ ഉണ്ട് ഉം
ആഹ് അങ്ങനെയൊക്കെ അതൊക്കെ നോക്കിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നാണ് അതിലൊക്കെ ഈ കൊതുകക്കെ മുട്ടട്ട് വിരി
ഉം ഉം പിന്നെ വേറെന്താണല്ലോ വിശേഷങ്ങള്
അങ്ങന്നെ പേണ് കൊഴപ്പൊന്നുവില്ല മക്കളൊക്കെ സ്കൂളിൽ പോയോ
ആ സ്കൂളിൽ പോയി വെരാറായി സ്കൂളിൽ പോയോ മക്കളൊക്കെ
ആ പോയി
ഉം പിന്നെ അത് കഴിഞ്ഞ് ട്യൂഷൻ പോകും അല്ലേ ട്യൂഷന് ട്യൂഷൻ കഴിഞ്ഞ് വനാ ട്ട് അല്ല സ്കൂള് വിട്ട് കഴിഞ്ഞിട്ട് ട്യൂഷന് പോവോ
ഇല്ല പിന്നെ ഒരാള് ട്യൂഷന് ചേർത്തിട്ടുണ്ട് അതും ഓൺലൈനായിട്ടാ ചേർ
ഓ ഓ നല്ലെയാന്ന് എങ്ങനൊണ്ട് ഓൺലൈൻ കൂടെ ട്യൂഷനൊക്കെ കൊള്ളാവോ?
കൊഴപ്പൊന്നുല്ല പിന്നെന്താന്നോ ഞമ്മള് മക്കളെ യ്ന് റെഡിയായിരിക്കണം ഉം ആ ട്യൂഷന് അ അത്രേയൊരു ബുദ്ധിമുട്ടൊള്ളൂ അല് മറ്റേത്
അല്ല അതാവുമ്പോ ഓൺലൈനാവുമ്പഴേ നമ്മളൂടെ ശ്രദ്ധിക്കാല്ലോ ച്ചങ്ങ് അ അകത്തിരിക്കാലോ അത് ബുദ്ധിമുട്ടൊണ്ടോ
ഇല്ലല്ല വേറെ കൊഴപ്പൊന്നുല്ല പിന്നെ പഠി ക്കാനൊക്കെ ഉഷ് ഉഷാറെന്നെണ്. ഓൺലൈൻ ട്യൂഷനാവുമ്പളേ അമ്മക്ക് എല്ലാ സംശയങ്ങളൊക്കെ അവരോട് ചോയി ക്കും ചെയ്യാ അതൊക്കെ ഉം ന്നഅതൊക്കൊര് ക്ലിയ റെയ്ത് തെരും അങ്ങനെ കൊഴപ്പൊന്നുല്ല.
ആഹ് ഓരോ സബ്ജക്റ്റിനും ഓ ഓ ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചറ് അങ്ങനെ വെച്ചല്ലേ ആഹ് ആഹ്
ഓരോ സബ്ജക്ടും ഓരോ ടീച്ചേഴ്സെടുക്കും അത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോ എക്സാമ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും
ഏ മാസം തോട്ടും മന്ത്ലി ടെസ്റ്റും അങ്ങനെ എല്ലാം
ആ ഇണ്ടിണ്ട് എല്ലാതും ഉണ്ട് അങ്ങനെത്തെ ഇതെക്കെണ്ട്
സൗ ആ അല്ല നമ്മടെ സൗ സമയത്തിനനുസരിച്ച് തിരിച്ചാണോ ചെയ്യുന്നത് അതോ
അത് ഏഴ്മണിക്കാണ് വൈകുന്നേരം ഏഴ്മണിക്കാണ് അവര് ക്ലാസ് വെക്കുന്നത് ഉ അങ്ങനെ
ഉ ഒരു ഒരു സാറ് രണ്ടു പേരെ മാത്രേ എടുക്കൂ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അത്രയും ആ അത്രയും പേഴ്സ ആയിട്ട് അത്രയും ഇമ്പോർട്ടൻറ് ആയിട്ട് പഠിപ്പിക്കുന്നു പ്ലസ് ടുവിനൊക്കെ സയൻസിനൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്
ഇത് അങ്ങനെയല്ല ഇത് ഒരു എല്ലാ പിന്നെ ഒരു ഗ്രൂപ്പാണ് കുറച്ച് കുട്ടികള വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്കിട്ട് അതിനി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെയാണ് പിന്നെ നമക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങൾഉണ്ടെങ്കിൽ നമുക്ക് ഇക്ക് മെസ്സേജ് എഴുത്തി വിട്ട്ചോദിക്കാ ആഹ് അയിന്അത് ക്ലിയർ ചിതെരും
ഓ അങ്ങനെുണ്ട് അല്ല നമുക്ക് ആഹ ചോദിക്കാം ചോദിക്കാം ആ അല്ല നമുക്ക് കോട് വന്ന ശേഷം ശേഷംല് നമുക്ക ഓൺലൈ ക്ലാസ്സി് പരിചയ ആമായത്
ആ അതെ കൊറോണ സമയത്ത
ആഹ് പോണ്ട വന്ന സമയത്തല്ലേ ആഹ എന്നിട്ടാണ് എന്റെ മോനൊക്കെന്ന് ചെറിയ ക്ലാസ് ആയിരുന്നു പക്ഷെ അവരൊക്കെ ഇന്ന് ഉറങ്ങുവമായിരുന്നു
ആ ഉ ആ അ ന്നു ഇതുപോലെ എനിക്ക് രണ്ടാള് ഇങ്ങനെ സ്കൂൾ പോണവരാണ് ആ ഒരാളിപ്പോ ചെറിയ ക്ലാസിൽ രണ്ടിലോ മൂന്നോ അങ്ങനെ രണ്ടാം ക്ലാസ് ഒരാള് ഏഴാം ക്ലാസ്സും ആ കോവിഡ് വന്ന സമയത്ത് അന്ന് ഇതുപോലെ തന്നെ ഒരാൾക്കരു സമയത്തേക്കും ഒരാൾ
ആഹ അടുത്ത സമയത്തായിയിരിക്കും ഉ ആന്ന് ഞാൻ ഇടക്കിടക്ക് നോക്കുന്നന്ന് പറയാ അമ്മ വന്ന് ഡിസ്റ്റർബ് ഒന്നുചെയ്യരുത് ഒക്കെ പറയു ഇന്ന്സുഖായിട്ട്ന്ന് ഉറങ്ങുമണ ആഹ അങ്ങനെയൊക്കെള്ള ഒരു കാലം
ലോ മ് അത മീറ്റും അങ്ങനെ ആ ആ സമയ ഒക്കെ പിന്നെ എല്ലാ കുട്ടികളും ടീച്ചറും അങ്ങനെയിട്ട ആ സമയത്ത്റിയൻ നിങ്ങള് എടുത്തക്ക തന്നെ വരണ്ട അറിയും ഉ അപ്പൊ അവർക്ക് എന്നന്ട്ട് അങ്ങനെയൊക്കെ വന്നാ അങ്ങനെ
ആഹ അങ്ങനെയൊക്കെ ചെയ്യുരുന്നു സത്യം അതൊക്കെ
ല്ല അല്ല ഓൺലൈനിൽ കൂടി തന്നൊയിരുന്നു ഉം
പിന്നെ വേറെന്തണ്ട്
ഉ ആ കുഴപ്പൊന്നുമില്ല
എല്ലാരും സുഖമായിട്ട രിക്ക്ന്നു
കൊഴപ്പൊന്നില്ല അങ്ങന കൊണ്ട് ആഹ ശരി എന്നാഞ വിളിക്ക